ഹലോ?
ആഹ് ഹലോ നമസ്കാരം കേൾക്കുന്നുണ്ട്
ആഹാ ആഹാ. പിന്നെന്താണ് കാര്യങ്ങള്?
പിന്നെ എന്താണ് പ്രത്യേയിച്ചൊന്നും തന്നെയില്ല
പ്രേത്യായിച്ചൊന്നു തന്നെയില്ല എന്നാലും എന്തെങ്കിലൊ വേറെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അയ്..
ഈ പറഞ്ഞ കാര്യങ്ങളെന്നെ ക്ഷീണം, പനി, മഴ പെയ്യൽ അല്ലി യാത്ര ഇതൊക്കെ തന്നെ വിഷയങ്ങള് ആരോഗ്യ പ്രശ്നെങ്ങള്
ഏഹ് ആരോഗ്യ പ്രശ്നങ്ങൾ മ് ആരോഗ്യമാണ് പ്രധാനം എങ്ങനെയൊക്കെ എന്താ കഴിക്കാ നല്ല ആഹ് ആഹാ നല്ല സമീകൃതമായ ആഹാരം കിട്ടാനാണ് നമുക്ക് പ്രയാസം കഴിക്കുന്നെ എല്ലായെങ്കി വെഷെവുവാ
അതെ അതെ പഷേ വയനാടൊക്കെ ഞാൻ പർ ഞ്ഞ്ണ്ടെ നല്ല ഫുഡാണവ്ടെ
സത്യം പറഞ്ഞ അതൊക്കെ കേക്കുമ്പഴും ഇപ്പഴും കൊതിയാ അവര് ആ നമ്മളവ് ഞാപറഞ്ഞില്ലെ ഒരു ക്ലാസ്സിന് പോയെന്ന് അപ്പൊ അവര് പറഞ്ഞു നല്ല ശുദ്ധ വായു ഒ ക്കെ ശ്വസിക്കാം നല്ല ആഹാരൊക്കെ കഴിക്കാൻ ഞങ്ങളെ നാട്ടിലേക്ക് വെരൂന്ന് നമുക്കിപ്പൊ നക്കിപ്പൊ നമുക്കിപ്പം എല്ലാ വിട്ടിട്ട് പോവാനൊക്കുവൊ?
അത് പറ്റത്തില്ലേ
അത് അതൊരു പ്രായോഗികമായ കാര്യവെല്ല അതു പിന്നെ നമ്മക്ക് നമുക്ക് ചുമ്മാതെ കൊറച്ച് ദിവസൊക്കെ നമക്ക് പോയി അവിടെ നിക്കായിരിക്കുലേ?
ആഹ്
പശെ കൂടുതൽ കാലം നമുക്കവിടെ നിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ടാന്നറിയോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്?
അത് ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുക്ക് തിരിച്ചിങ്ങ് വന്നോളാം വെയ്യായിരിക്കും
അല്ല നമുക്ക് നമ്മൾടെ ഇയൊരു അറ്റ്മോസ് ആ ഈയൊരു അന്തരീക്ഷാണ് നമുക്ക് പിടിക്കാ നമ്മളിതുവായിട്ട് പരിചയിച്ചിട്ടുള്ളതു കൊണ്ടേയ്
ആഹാ തെ ആഹാ തെ
അമ്മക്കവ്ടെ നിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നെച്ച നമ്മള് പെട്ടെന്ന് നമുക്കിപ്പൊരു പ്പൊ എന്തങ്കിലൊരു അത്യാവിശ്യത്തിന് നമുക്ക് എവിടേലും പോണോന്ന് വെച്ചാ നമ്മള് പെട്ടന്നെറങ്ങി നമ്മളെ മിറ്റത്തോട്ട് ഹു വിളിച്ച് കഴിഞ്ഞാ വണ്ടി വെരും നമ്മള് പോകും പക്ഷെ അവിടത് നടക്കുന്ന പ്രായോഗികമായ കാര്യല്ലല്ലൊ? അതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കെന്തായാലും ഞാ അവ്ടെ നെയ്യാറ്റിങ്കര നിക് പ്പൊ ഇൻക്കത് മനസ്സിലായതാണ് നമുക്ക് എങ്ങട്ടെങ്കിലും പെട്ടെന്നൊന്ന് പോണോങ്കി ഓട്ടോ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവടൊക്കെ കിട്ട ത്തില്ലെന്നെല്ല കിട്ടും പക്ഷെ കൊറേ സമയം അതേ സമയം നമ്മ ക്കിവടെന്ന് നമുക്കവ്ടെ ജസ്റ്റ് വിളിച്ച് ഒരെണ്ണം കിട്ടിയില്ല നമുക്ക് ജസ്റ്റ് നടന്ന് ഒത്ത് ഒര് അ ഞ്ച് മിനിറ്റ് പോലും നടക്കണ്ട നമ്മള് നട വീട്ടിന്റെ മുറ്റത്തൂന്ന് നടന്ന മിറ്റ ചെലപ്പൊ വീട്ടിയിരിക്കുമ്പോഴായിരിക്കും ഓട്ടോയിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോണത് എത്ര ദിവസ നമ്മള് ഒരുങ്ങി കെട്ടുക്കി പോയിട്ടോ പോവുമ്പോ അങ്ങോട്ട് പോകുന്നത് ഒണ്ടെങ്കി ഓടിപ്പോയി വഴി നിന്നും ഒരാള് വഴിന്നെ വിളിക്കണം നീയില്ല എപ്പ ആള് വെരും അങ്ങനെ കേറിപ്പോയ എത്രെയോ സന്ദർഭങ്ങള് പക്ഷെ നമുക്കതവിടെ ബാ സാധ്യവല്ലല്ലൊ?
അല്ല സാധ്യവല്ല പിന്നെ നമുക്ക് ഇന്നത്തെ കാലത്തൊന്നും വിഷ ശ്വസിക്കാനും പറ്റില്ല. മ്
ക്ഷെ പോവ്ന്നത് പക്ഷെ അവ്ടക്കെ നല്ല ആഹ് ഒക്ക ആറൊക്കെയുണ്ട് പോയി കുളിക്ക്യയും ല്ലേ? തോടു ഒക്കെയെണ്ട് ഇഷ്ടം പോലെ. നദികളൊക്കെ ഇഷ്ടം പോലെ ണ്ട് പോയി കുളിക്ക്യാൻ. നിക്കതൊക്കെയങ്ങ് ഭയങ്കര ഇഷ്ടം
പ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കില് നമുക്ക തണുപ്പ് കാരണം കുറുവാ ദീപൊക്കെ കേട്ട്ട്ടില്ലേ?
ആഹ്
ദ്വീപ്കള് എട്ടോ, ഒമ്പതോ ദ്വീപ്കള്
ആഹ് ആഹ് ആഹ്
ആഹ് ആഹ് നല്ല രസാ അതിന്റെത്തൊക്കെ എറങ്ങി നിക്കാൻ തന്നെ എന്തൊരു തണുപ്പ്. എന്തൊര് തെളിനീരുള്ള വെള്ളം
നല്ല തെളിനീരല്ലേ?
മുഖം കഴുകാന്നന്നെ കണ്ണാടി പോലിരിക്കും വെള്ളംകണ്ടാ.
ഉം. ചാത്തന്നൂര് കണ്ണേറ്റ ന്ന് പറയുന്നെരു സ്ഥലോണ്ട്. അവിടെകത് ത്തവിടൊരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രണ്ടയിൻ്റെ താഴെ ഇതുപോലാ ചോലയുണ്ട് നല്ല കുഞ്ഞു, കുഞ്ഞ് ചോലകള് കുഞ്ഞു, കുഞ്ഞു ചെറുതാ പക്ഷെ കാണാൻ ക്ഷെ കാണാൻ ന്തൊരു നല്ല തെളിഞ്ഞു വെള്ളം കാണാം നമുക്കൊരു ഭംഗിയാ. നമ്മളെ കണ്ടിട്ട് ഒത്തിരി കാലായില്ലേ? ആഹ് തുകൊണ്ടാ. വ്ടെങ്ങു അങ്ങനെ ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്കതൊരു ഒരു പച്ചപ്പും നല്ല തണുത്ത കാറ്റും കാറ്റ് വീശുമ്പം നമ്മള ഇങ്ങനെ തഴ്കിത്തലോടുന്ന ആ ഒരനു ഒര വ വേർരു പറയാം പറ്റാത്തൊരു സന്തോഷം. മനസ്സങ്ങ് കൂൾ ആൻ ക്ലീനാ മനസ്സങ്ങ് മനസ്സിലപ്പൊ നമുക്കൊന്നും തോന്നത്തില്ല. ഇപ്പ സത്യത്തില ങ്ങനെ ക്കെ. അങ്ങനെക്കെയുള്ള സ്ഥലത്ത് താമസിക്കുന്നോർക്ക് ഈ അസൂയ അങ്ങനേള്ള കാര്യങ്ങളൊന്നും കാണത്തില്ല. കാരണംന്ന് പർഞ്ഞാ ത്ര നല്ല പ്രകൃതിയാ. അന്നേരം അവർക്ക് ആ മനസ്സില
കള്ളത്തരങ്ങളില്ലാ.
അ അതവരെ സ്വാധീനിക്കും. ശരിയാ ഞാനത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നല്ലൊരു അന്തരീക്ഷാത് പക്ഷെ നമ്മക്കിത് പറ്റത്തില്ല. ഉം നമുക്കങ്ങോട്ടൊന്നും ങ്ങനെ പോയി നിക്കാനൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല
ആഹ് ആഹ്
ഉം അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങള്. പിന്നെയെന്താ? പിന്നാ ആ യാത്രകളെപ്പഴും എപ്പഴേലും ക്ഷെ നമ്മള് കേ കേരളത്തിൽ തന്നെ കാണാന് ഒരുപാട് കാര്യങ്ങള്
ആഹ് ആഹ്
കേരളത്തിൽ തന്നെ നമ്മള് ഓരോ ഓരോ സ്ഥലത്തും നമ്മള് മൈന്യുട്ടായിട്ട്ള്ള കൊച്ചു, കൊച്ചു കാര്യങ്ങള് നമുക്ക് കാണാനും ആസ്വദിക്കാനും അത് അങ്ങന ഒരു മൈൻഡ് ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മള് പോം ഞ്ഞ നമുക്ക് കാണാൻ ഒരുപാട് കാര്യങ്ങള
ആഹ്. കേരള ത്തിലുണ്ട്, ഇന്ത്യേലുണ്ട് നമ്മളാ വിദേശ രാജ്യങ്ങൾ നോയിക്കോണ്ടിരിക്കും. ഇവടെ തന്നെ എന്തൊരു ഭംഗിയാ. ആഹ്
ചാത്തന്നൂര് പക്ഷേ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇങ്ങനാ നല്ല കാണാകൊള്ളാവുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പിന്നാ അവ്ട എനിക്ക് അതിന്റെ പേര് വഞ്ചേ ക്ലേമൻ ബിൽഡിംഗ് എന്നാ പേര് പക്ഷെ അവിടെ ഇതുപോലാ നല്ല
ടല്ലോ
ഏഹ്
ചടയമംഗലത്തക്ക
ആഹ് ചടയമംഗലം അത് ഞാൻ അവിടേം ഞാൻ പോയിട്ടുണ്ട് അവിടെ ഞാനൊരു ഇന്റർവ്യൂവിന് പോയി കടക്കല് ആ ഭാഗോക്കെ
ഉം
പിന്നെ കിളിമാനൂര്
ആഹ്
കിളിമാനൂര് പിന്ന തിരു തിരുവനന്തപുരം ആണല്ലോ പിന്ന നെടുമങ്ങാട്
ആഹ് നെടുമ
പിന്നേണ്ട്‌ നെടുമ്പനാന്ന് പറയുന്ന സ്ഥലം പിന്നെ പള്ളിമൺ പിന്ന പൂയപ്പള്ളി ആ ഭാഗോക്ക അങ്ങനെ അങ്ങനൊക്കൊള്ള സ്ഥലങ്ങളാ നമ്മളേക്കെ ഇങ്ങനെയാ സ്ഥലങ്ങള പക്ഷെ കാണാനൊക്കെ എന്തൊരു ഭംഗിയാ
നല്ല ഭംഗിയാണ് റബർ എസ്റ്റേറ്റുകള് അത് ഇത്
ആത് പിന്ന അതിന്റെടക്ക് ത് എയിന്റെ എടക്ക് പിന്ന കൃഷി ചെയ്തക്കുന്ന അന്നേ എന്തുവാ നമ്മുട എന്താ പറയാ നെല്ലും പിന്ന അടക്കയും വെറ്റയും പിന്ന കൊട്ടാരക്കര ഭാഗത്ത് അതേ ഉള്ളു അടയ്ക്ക വെറ്റ പിന്നെ മധ്
കൊറച്ച് റബ്ബറു ഉണ്ട്
ആ റബ്ബറൊണ്ട് എന്നാലും കൂടുതലും വെറ്റയൊക്കിഷ്ടം പോലൊണ്ട് വെറ്റക്കുടിയൊക്കെ ഇഷ്ടം പോലെ ഞാൻകണ്ടിണ്ട് വെറ്റക്കൊടി പിന്നെ ഈ വാഴ പലസെയേ പലതരത്തിലുള്ള വാഴ പിന്നെ ചേ ചേമ്പ് കാച്ചില് ചേന ഇങ്ങനെയെന്തെല്ലാം സാധനങ്ങളാ നവന്റെ ഒരു നമ്മളെരു ചേച്ചീടെ വീട്ടിപോയപ്പോ ഏ അവിടെ എരുന്നെ എളള് വാങ്ങിച്ചിങ്ങനെ കഴുകും കുഞ്ഞിന് കൊടുക്കാംവേണ്ടിയേ അപ്പൊ അങ്ങനെ എള്ള് വീണ എള്ള് ഒരു വല്യാ മരമ്പ് മ വല്യാ ഒരു എള്ളങ്ങ് കിളിച്ചി
ആ
മരം പോലാ ഇച്ചിരിയങ്ങ് വലുതായതങ്ങ് ഞാൻ പറഞ്ഞു അതെന്തുവാ ഒറ്റൊരണ്ണം മാത്രം ഇങ്ങനാ വലുതായിട്ടേക്ക് അയിന്റപ്പറത്തോട്ടൊക്കെ അകത്തോട്ടൊണ്ടെന്ന് പക്ഷെ മല്യാ കാവും ഒത്തിരി കറിയേപ്പെല ഒണ്ട് ഒത്തിരി മുട്ടം മരം ആരാണ്ട് വന്നു പറഞ്ഞെന്ന് കറിയാപ്പെലാ വീട്ടീ വളർത്തുന്നത് ദോഷാന്ന് മനവാ അപ്പറെ ഇപ്പറെ നിന്ന കറിയേപ്പില മൊത്തം കണ്ടിച്ചോളഞ്ഞു
ആ
ഞാൻ പറഞ്ഞു വല്ലോരും ചെയ്യുന്ന കാര്യയാണ് ദേ ഇവടെ ഉണ്ടാരുന്ന് കറിയേപെല ഇഷ്ടം പോലെ ഒരുപാട് വീട്ടില് കല്യാണത്തിനൊക്കെ പോകുമ്പം കല്യാണങ്ങൾക്കൊക്കെ ഇവിടെ വന്നാ പൊട്ടിച്ചൊണ്ട് പോ വല്യാ മര ഉം വലിയ തണ്ടൊടിച്ചോണ്ടങ്ങ് പോത്തേള്ളൂ വരുക ഒരു തണ്ടൊടിക്കാ അങ്ങനെ പക്ഷേ എ പിന്നാ ആ നമ്മൾ ആ ഇല്ലാത്ത സമയത്ത് ആരോ വന്നല്ലാതെ മണ്ടെയെല്ലാം ഒടിച്ചിട്ടിട്ട് പോയ് പിന്നത് പിന്നെ കിളിക്കുന്നല്ലാരുന്നു പിന്നെ എത്ര പ്രാവിശ്യം കൊണ്ടുവെച്ചിട്ടും കിളിച്ചില്ല പിന്നെ ഇപ്പപിന്നെ കൊറെ കാലായിട്ട് അമ്മളിങ്ങനെ കൊണ്ടുവെച്ച് കിളിപ്പിച്ചെടുക്കും മറ്റേതെങ്ങനെ കൊണ്ടുവെച്ച് കിളിപ്പിച്ചാലും കിളിക്കത്തില്ല ഇവടെ പിന്നെ നമ്മുക്ക് പൊറത്തൂന്ന് നല്ല മണവുവാരുന്നു പല സൈസ് കറിയേപ്പെല ഇണ്ടാരുന്നു നല്ല പച്ച കറ് പച്ചകെണ്ടല്ലാ കറുത്ത പച്ച ഉം കളറൊക്കെ നല്ല മണവാ എല്ലാ കല്യാണങ്ങൾക്കും ഇവുടുന്നാ അമ്പലങ്ങളിലും വിശേഷങ്ങൾക്കൊക്കെ ഇവടെ വന്നാ പിച്ചിക്കൊണ്ട് പോകുന്നെ ഇവിടെ ഇണ്ടല്ലോ ഒരുപാട് സൈസ് മരങ്ങളുണ്ടാരുന്നു ഒരുപാട് സൈസ് പൂച്ചെടിയും ഒരുപാട് സൈസെലച്ചെടിയും ഒരുപാട് കൃഷിയും ഒക്കെയുണ്ടാരുന്നു വെള്ളരി മത്തൻ കപവലം വെ പാവയ്ക്കാ വഴുതന ആഹ് തക്കാളി പിന്നെ പയറ് ചെമ്പ് ചേന കാച്ചില് കൂവ മഞ്ഞള് ഇഞ്ചി പിന്നാ എന്ത് ചേന്താ ചേ ചീനി എന്തുവാ ഉം സിംഗപ്പൂർ മട്ട ചീനീന്ന് പറയും അല്ല മാ അല്ലാ മൊട്ടേടെ മഞ്ഞക്കരുവല്ലേ
ഹലോ മൊട്ടേടെ മഞ്ഞക്കരുവിന്റെ കണക്കിരിക്കത്‌ വെന്ത് വെരാ
ആഹ്
ടേസ്റ്റാ അപാര ടേസ്റ്റാ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
എന്നിട്ട് ഇത് ച അത് പുഴുങ്ങിയിട്ട് വാഴയില വാട്ടിയിട്ട് പിന്നെ വഴയില വാട്ടി വെച്ചിട്ട് ഈ പിന്ന കടു വറുക്കാൻ അരിഞ്ഞിട്ട് തേങ്ങയും ഉള്ളിയും ഇതെല്ലാം കൂടിയിട്ട് മൂപ്പിച്ചെടുക്ക മൂപ്പിച്ചെടുത്തില്ല പിന്ന മുറത്തിനകത്ത് ഈ വാഴയില വാട്ടി വെച്ചിട്ട് ഇതെല്ലാം കൂടി ഇതിനകത്ത് തട്ടുന്നിട്ട് മുളകുടയ്ക്കും മുളക് ചുട്ടിട്ട് പുളിയും ഉള്ളിയൊക്കെ ചുട്ട് ഇത് സെറ്റാക്കി കൈവച്ചൊടക്കും എന്തൊരു ടേസ്റ്റന്നറിയാവോ
ഉം ഉം ഉം
വല്ലാത്തൊരു ടെസ്റ്റ അങ്ങനെയെടക്ക് ആ സമയത്തൊക്കെ എന്നും എന്നും കാണും മഴയത്തത് മഴയത്ത് അതൊരു പ്രത്യേക വെറൈറ്റി ആയിരുന്നു
ആഹ് ഹ ഹാ
ഉം പിന്നെ ആ സമത്തന്നും മഴയതും ഞാനങ്ങനെ കയ് യാത്ര ചെയ്യും ആഹാരം കഴിക്കാൻ എനിക്ക്ത്ര തണുപ്പു വരണം തണുപ്പല്ലേ അത് വരണം
ആഹ് ആഹ് ആഹ് ആഹ്
അന്നത്തേക്ക് മ അന്നത്തേക്ക് മഴയിന്നത്തെ മഴയിൽനിന്നൊരുപാട് വ്യത്യാസണ്ട് അന്നത്ത മഴ വേറൊരു മഴയാ
ആഹ് ആഹ്
ഇല്ലേ അന്നത്തെ മഴ അന്നത്തെ മഴയന്ന്ച്ചാ എപ് പ്പഴും ഇതിപ്പം രാത്രിയല്ലേ പകലൊക്കെ വളരെ അപൂർവായിട്ടല്ലേ ആ സമയത്തന്ന് വെച്ചാല് പകലും രാത്രി ഒരേ കണക്കന്നേങ്ങ് പെയ്യും
ദേഹ് അഹ് അതെ അതെ അതെ അതെ
ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നുമില്ല മഴയ്ക്കുവൊണ്ട് നോക്കി പെയ്യല് ചെല സ്ഥലങ്ങളിൽ പെയ്യത്തില്ല അപ്പറത്തെ വീട്ടിൽ പെയ്യും ഇപ്പുറത്തെ വീട്ടിൽ പെയ്യത്തില്ല ഇപ്പൊ പക്ഷെ അങ്ങനെയില്ല എങ്കി പിന്നെ ശെരിയെങ്കി ഓക്കെ
ഓക്കെ
ശെരിയെങ്കി ഓക്കെ ആഹ് ബൈ ബൈ ബൈ